ഹലോ
ഹലോ
ഹലോ
കേക്കാമോ കേക്കാമോ
ഹലോ ആഹ കേക്ക കേക്ക കേക്ക ഇപ്പ കേക്കാം
കേൾക്കാമോ ആ എന്തൊക്കെയുണ്ടവിടെ
കേൾക്കാം ഫുള്ള ആയിട്ട് കേൾക്കുന്നില്ല ഒരു മിനുറ്റ് സംസാരിച്ച വോയ്‌സ് ചെറുതായിട്ട് കേക്കും ആ ഇപ്പ ഓക്കെ ഇപ്പ ഓക്കെ
ഇപ്പോ ഓകെ അല്ലേ
ഓക്കെ ഓക്കെ
ആ എന്തൊക്കെയുണ്ടവിടെ
ഒന്നുല്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കുവായിരുന്നു
അതെല്ലെ ഫുഡൊക്കെ കഴിച്ചോ
പിന്നെ കഴിച്ചു കഴിച്ചു
ആഹാ പിന്നെ ഉണ്ടല്ലോ എനിക്ക് കൊറേ നാളായിട്ട് എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സിയായിട്ട് കെടക്കുവാണെ നല്ല ഹെയർ ഫോളും ഉണ്ട്
ഉം
ഞാനാണെങ്കിൽ
ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ പ്രോഡക്ട്സ് ഏതിന്റെയാ
പ്രോഡക്റ്റ്സ് ന്ന് പറഞ്ഞാൽ ഹെയർ ഓയില് ഞാൻ യൂസ് ചെയ്യും ത്രീ ഡേയ്സ് കൂടുമ്പം ഞാൻ അല്ലെങ്കിൽ ഫോർ ഡേയ്സ് കൂടുമ്പം ഞാൻ ഹെയർ വാഷ് ചെയ്യും പക്ഷെ സ്റ്റില് എനിക്ക് നല്ല ഹെയർ ഫോളും ഉണ്ട് ഭയങ്കര ഫ്രെസ്സിയായിട്ടാ എൻ്റെ ഹെയർ കെടക്കുന്നേ
ഏത് മീൻസ് എങ്ങനത്തെ കൈന്റ് ഓഫ് എണ്ണ യൂസ് പിന്നെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ടുള്ളേ
ഞാൻ സാധാരണ കാച്ചിയ വെളിച്ചെണ്ണയാ ഉപയോഗിക്കാ നമ്മുടെ പച്ചമരുന്നൊക്കെ ഇട്ടിട്ടുള്ളത്
ഷാമ്പൂം കണ്ടീഷണറും ഒക്കെയോ
ആഹ് ഷാമ്പൂം കണ്ടീഷണറും ഞാനൊരു ബ്രാൻഡിന്റാ യൂസ് ചെയ്യുന്നെ സെയിം ബ്രാൻഡിന്റന്നെ ഷാമ്പൂം കണ്ടീഷണറുവ യൂസെയ്യുന്നത്
ആഹ്
ഞാൻ ഡോക്ടർനെക്കെ കൺസൾട്ട് ചെയ്തു എനിക്ക് വിറ്റമിൻ ഇഷ്യൂ അങ്ങനൊന്നുമില്ല
ഉം
ക്ഷേ ഇനി ആ എന്തെങ്കിലും ഹോം റെമഡീസോ അങ്ങനെന്തെങ്കിലും ചെയ്താലോന്ന് ഞാങ്ങനെ വിചാരിക് ക്കുവാരുന്നു
ആഹ് ഞാൻ ഈ ഫ്രിസി ആയിട്ടൊണ്ടെന്ന് പറഞ്ഞ്ണ്ടല്ലോ അതിന് ഒരു ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാം നമ്മള് ചോറൊണ്ടല്ലോ ആഹ് ചോറ് നമ്മൾ സാദാ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കൂല്ലോ അതുപോലന്നെ ആ ചോറ് കൊറച്ച് പിന്നെ പഴവില്ലേ അത് നന്നായിട്ട് ആഹ് റോബസ്റ്റ ആണെങ്കി കൊറച്ചൂടെ നല്ലായിരിക്കും നല്ല പഴുത്തിട്ട്
ഓ ഓക്കേ ഓ
അല്ലെങ്കി പിന്നെ അല്ലെങ്കി ഏതേലും നല്ല പഴുത്ത പഴം റോബസ്റ്റെ കൊറച്ചൂടെ പ്രിഫർ ചെയ്യുന്നെ ഞാൻ അപ്പം അത് പിന്നെ കൊറച്ച് തൈര് അല്ലെങ്കി പിന്നെ കൊറച്ച് പാല്
പാല് ഓക്കെ തെ എ തൈര് അല്ലെങ്കിൽ പാല് ഏതെങ്കിലും ഒരെണ്ണം മതിയാല്ലോ ആ
ഇത് ന്നിട്ട് മിക്സിക്കാത്തിട്ട് നന്നായിട്ട് അടിക്കണം അപ്പ നല്ല പേസ്റ്റ് പോലായി കിട്ടും പിന്നെ ചെലപ്പാടിക്കുമ്പ ആദ്യം ഏഹ് കൊറച്ചൊരു കട്ടീലിരിക്കാ അപ്പൊ നമ്മള് കൊറച്ചൊരു വെള്ളോം കൂടിയങ്ങ് ഒഴിച്ചാ മതി
ഓഹ് ഓക്കെ ഓക്കെ ആ
കൺസിൻസി കിട്ടും നമുക്ക് സാധാ ഒരു ഹെയർ മാസ്കിൻ്റെ ആ ഒരിത് കിട്ടും
ഒരുപാടങ്ങ് വാട്ടറി കൺസിസ്റ്റൻസി
വേണ്ട വേണ്ട കൊറച്ചൊരു നമ്മള് ഹെ കണ്ടീഷണറൊക്കെ ഒണ്ടല്ലോ അതിന്റെ ആ ഒരിതു വരത്തില്ലേ അങ്ങനെ അങ്ങ് തേച്ചാ മതി പ്പം അന്നിട്ട് മുടിയില് കൊറച്ച് എണ്ണയാദ്യം തേക്കണം
ഈ കാച്ചിയെളിച്ചെണ്ണ മതിയോതോ
നമ്മള് ഏത് ആ നമ്മള് അത് ഞാൻ ഞാനൊരെണ്ണം യൂസെയ്യുന്നത് മറ്റേ നീലഭൃംഗാദി ഓയില്ല അത് നല്ലതാ ഹെയർ ഫോളിന് നല്ല ഓയിലാത് ആഹ് അതെയതെ അപ്പം ആ ഓയി യില് യൂസെയ്യവാണെങ്കി കൊറ ഹെയർ ഫോളിന് നല്ല മാറ്റം വരും അപ്പം ആ ഓയില് നമ്മള് തേച്ച് ഒരു അര മണിക്കൂറ് ഇരിക്കണം
ആ അത് ഞാൻ പിന്നെ എഹ് ഹെയർ ചെയ്യുമ്പഴ് ഹെയർ ആ ഓയില് ചെയ്യുമ്പം ഞാനാ എന്തോയിലാണോ നമ്മള് യൂസ്യ്യന്ന ഞാൻ ചെറുതായിട്ട് ഹീറ്റെയ്യും ഒന്ന്
ആഹ് ആഹ് ആഹ് അത് നല്ലതാ
ആഹ് ചൂട് ആക്കീട്ട് അത് ഒരു മസാജൊക്കെ കൊടുത്ത് ചെയ്യുന്ന നല്ലയാ ചെലപ്പം ആ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലെനിക്ക് ചെലപ്പോ സെറ്റാവാത്തതാവും അപ്പം
ഉം ഈ ഓയിലൊന്നും ആഹ് അതാ നമ്മളിത് ഓയിൽ ഓരോന്ന് നമ്മള് തേച്ച കഴിയുമ്പം വീണ്ടും വേ വേറെ വേറെ യൂസെയ്ത് നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാകും ഹെയറിന് ഏതാണ് ചേരുന്നതന് ആ അപ്പൊ ഈ ഹെയർ മാസ്ക് നമ്മൾ ഓയി തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഹെയർ മാസ്ക് നമ്മൾ തല ഓട്ടി തേക്കണെന്നില്ല മുടി തേച്ചാ മതി മെയിനായിട്ട് നമ്മുള് മുടി സ്മൂ ത്താവാൻ വേണ്ടിട്ട് അപ്പൊ മുടയിലോട്ട് അങ്ങ് നന്നായിട്ട് ഫുള്ള് തേച്ചിട്ട് ഒരു ഇത് പോലെ തന്നൊരു ഹാഫ് അ ഇരിക്കണം അന്നിട്ട് അതങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാമതി ഷാമ്പൂ കണ്ടീഷ്ണറും ഒക്കെ ഇ ട്ട് വാഷ് ചെയ്ത് കളഞ്ഞമതി അപ്പം കോറയും കൊറേം ഒരു ദിവസം ഫസ്റ്റ് ഡേ ഒക്കെ അത്ര ഡിഫറൻസ് ഒന്നും മനസിലാവത്തില്ല പക്ഷെ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് മനസ്സിലാകും നല്ല മാനേജബിൾ ആയിട്ടിരിക്കും മുടി പിന്നെ നല്ല സോഫ്റ്റുംആയിട്ടിരിക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ
അത്ര എന്റെ അങ്ങനെ ഏഹ് കേർലി ഹെയറല്ല പക്ഷെ സ്റ്റില് എൻ്റെ നമ്മളിപ്പം ആ അഴിച്ചി ഇട്ട് കഴിഞാലം കുറേ കഴിയുമ്പഴത്തേക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് പ പെട്ടെന്ന് ഒടക്ക് കേയറുകയും ചെയ്യും അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും പിന്നെ ഫ്രിസിനസ്സ് മാറാനുള്ളെ നോക്കിയിരിക്കുകയായിരുന്നു
ആ ഇത് നല്ലൊരു ഹോം റെമിഡി ആണ് പിന്നെ ആ ഹെയർ ഫോള്ന് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മറ്റ മറ്റെ ചെമ്പരുത്തിയുടെ താളി യൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ യൂസ് ചെയ്യുവാണെ നല്ലതാ
ഇപ്പൊ ആക്ച്വലി കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചെമ്പരത്തിത്താളി ടെ ആ ഒരു പൊടിയൊക്കെ ആക്കി ആൾ
ആഹ് കിട്ടും കിട്ടും അത് മറ്റേ ഇങ്ങൻതെ അങ്ങാടിക്കടൊക്കെണ്ടല്ലോ
ആഹ് അതുംകൊണ്ട് കുറച്ച് ആം ഹോം ബിസിനസ്സ് നടത്തുന്ന ടീംസ് സ്മോൾ ബിസിനസ്സ് ആൾക്കാരൊക്കെ
ഒണ്ട് ഒണ്ട്
ആ അവരിങ്ങനെ കിറ്റ് കൂട്ടത്തെ ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ താളിപ്പൊടി അത് നമ്മൾ മിക്സ് ചെയ്ത് സെയിം എഫക്റ്റ് ന്നെ അതും പലരും യൂസ് ചെയ്ത് ഞാൻ ഇപ്പം കാണുന്നുണ്ട്
ആ അതും നല്ലതാണ് ഞാനൊരു സമയത്ത് അങ്ങനെ ചെയ്യുവായിരുന്നു
ആഹ് ഹ ഹ
ടൈമിൽ അങ്ങനെ ചെയ്യുവാ അത് നല്ലെരു റെമഡിയാണ് ഹെയർ ഫോളിന് നല്ല മാറ്റം വരും
എനിക്കിപ്പം ങ്ങ ഇപ്പോ ഇനി ഹെയർ ഓയില് ആണോ ഇനി എൻ്റെ ഷാംമ്പൂും കണ്ടീഷണറും ആണോ എൻ്റെ പ്രശ്നം ന പക്ഷെ എനിക്ക് ഇതാ ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിക്ക് എനിക്ക് റിസൾട്ട് ഇല്ല
ഉം ഹെയർ ഓയില് അ ഫസ്റ്റ് മാറ്റി നോക്ക്‌ അപ്പം നമുക്ക് മനസ്സിലാകും മി ക്കവാറും ഹെയർ ഓയിലിന്റെ ആയിരിക്കും കുഴപ്പം
ഓ
ആഹ് ഷാമ്പൂ ആണെങ്കിൽ ഈ ആയുർവേദിക് ഷാമ്പൂ ഒക്കെ ഉണ്ടല്ലോ
ആഹ് ഉണ്ട് ഇപ്പൊ കൊറേ ഇത്ങ്ങനെ വരുന്നുണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് അപ്പം ആയുർവേദമാണെങ്കി കുറച്ചുകൂടെ നല്ലതാ ഞാന് കുറെേ നാളായിട്ട് ആയുർവേദം മാത്ര യൂസ് ചെയ്തു വന്നെ
ഓക്കെ
ആഹ് അപ്പം അത് നല്ല ഡിഫ്റൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മുടി നം നല്ല രീതിയില് ഹെയർ ഫോൾ കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബേബി ഹേഴസ് നന്നിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ട്
ഓഹ്
അപ്പൊ ഞാൻ ഇത്ര കുറച്ചൊരു രണ്ട് മൂന്ന് മാ കൊർച് മാസായിട്ട് ഞാന് ജസ് റ്റ് ഹെയർ ഗ്രോത്തും അതൊക്കെയ മെയിനായിട്ട് നോ ക്കിയത് ഹെർ ഫിസിനസ് അതന്നും ഞാൻ നോക്കുന്നില്ല രുന്നു ഇപ്പം പിന്നെ കൊറച്ചന്ന് ഉം ഉള്ളൂ ഉള്ളൂ ആയുർവേദം യൂസെയ്യാണെങ്കി എനിക്ക് തോന്നുന്നില്ല ഫ്രിഡ്സിനസ ത്ര കണ്ട്രോളെയ്യാൻ പറ്റുമന്ന് പക്ഷെ ഹോം റെമഡിയൊക്കെ യൂസ് ചെയ്യുവാണെങ്കി പിന്നെയും പറ്റും ച്ചൂടെ നമുക്ക് മുടി ന നല്ല രീതിൽ ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ചിലപ്പം ഷാംമ്പുവിന്റെ കണ്ടീഷൻരെ ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഒത്തിരി ആഹ് ഇച്ചിരി മൈൽഡ് ആയിട്ടുള്ള പാരമിൻ ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ഷാംമ്പു ഒക്കെ യൂസ് ചെയ്താല് ആഹ് അതെ അതെ അതെ അപ്പം അതൊക്കെയാണെങ്കി കുറച്ചുകൂടെ നല്ലതായിരിക്കും നമുക്ക് കണ്ട്രോളെയ്യാൻ പറ്റും എനിക്ക് ഒരു സമയത്ത് നല്ല രീതി പിന്നെ ഫുഡും നോക്കണം നല്ല രീതി
ആഹ് ഫുഡും മെയിൻ ഒരു കാര്യം തന്നാ നന്നായിട്ട് വെള്ളം കുടിക്ക പിന്നെ ഈ സ്ട്രെസ്സ് എടുക്കാതിരിക്ക എന്നുള്ളതാ കാര്യം
അതെ അതെ അതെ
പക്ഷേ എനിക്ക് എടക്ക് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഹെയർ ഫോൾ കുറയും എനിക്ക് ഇതു ബേബി ഹെയേഴ്സൊക്കെ വരുവൊക്കെ ചെയ്ത് അപ്പോ ഞാനാ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നത്
ആഹ്
പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട് ക്ഷെ ഈ ഫ്രിസിനാ അന്നില്ലായിന്ന് പക്ഷേ ഇപ്പോൾ ഫെസിനസ്സും ഉണ്ട്
ഉം ഉം
അപ്പൊ അതാ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ഒക്കെ ചെയ്താ പിന്നനി ഇങ്ങനെ ഹോം റെമഡീസ് നോക്കണം ഞാൻ പിന്നെ കൊറച്ചങ്ങനെ ട്രിക്ക് കൂട്ട് ഹെയർ വാഷ് ക്കെ ചെയ്യുന്ന സമയത്ത് ബക്കറ്റ് വാഷ് ചെയ്യും അത് പക്ഷെ നല്ലൊരു റെമഡിയാ നമ്മുടെ ഹെയറിന് ലെങ്ത്ത് കൂടാൻ അത് നന്നായിട്ട് ഹെൽ പെയ്മതായത് നമ്മള് ഒരു ബക്കറ്റില് ആഹ് നമ്മളിപ്പം കുളിക്കാൻ യൂസ് ചെയ്യുന്ന ബക്കറ്റ് ഉണ്ടാവല്ലോ അതില് സെ പ്രേറ്റൊരു ഹാഫ് ബക്കറ്റോളം വെള്ളം എടുക്കണം
ആഹ്
നമ്മള് ഹെയർ കമത്തി ഇടണം കമത്തി ഇട്ടിട്ട് നമ്മൾ ഡ്രസ് ക്കെ നമ്മള് കഴുകുമ്പോ ഇങ്ങനെ ഒലച്ചിങ്ങനെ മുക്കിയെടുക്കത്തില്ല അതുകൂട്ട് നമ്മുടെ ഹെയറ് അതിലിങ്ങനെ വെള്ളത്തില് ഒലച്ച് രണ്ട് മൂന്ന് വട്ടം ഒലച്ച് ഇങ്ങനെ പൊങ്ങി എട് എടുക്കണം അത് നല്ലൊരു ആഹ് റെമഡിയാ
ഓ ആണല്ലേ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്
ആ ഇത് പക്ഷെ എനിക്ക് റിസൾ ട്ട് തന്നിട്ടുണ്ടായിരുന്ന് എനിക്ക് ഹെയർ ലെങ്ത്ത് വെക്കാൻ അത് നല്ല ഹെൽപ്പ് ചെയ്തി
ഓ ഓക്കെ ഓക്കെ
അതൊന്നെന്തായാലും അതെന്തായാലും നീയും കൂടി ട്രൈ ചെയ്യൂ ഞാാനതെപ്പൊഴും ചെയ്യുവാര്ന്ന് അപ്പം അത് ചെയ്ത് നമ്മള് ഹെയർ എടുക്കുംമ്പോ നമ്മുടെ ഹെയർല് ഇത് ഒടക്കുകളോ അങ്ങനൊന്നും ഒണ്ടാവത്തില്ല നല്ല ഫൈനായിട്ട് ഹെയർ വാഷൈയ്ത് വെരും
ആ ആ ആ
അത് നല്ലൊരു രീതിയ പിന്നെ നട്സ് ഫ്രൂട്ട്സ് അങ്ങനക്കൊള്ളത് കഴിക്കണം
ഉം ഫുഡ് അത് മെയിനാ ഫുഡും മെയിനാട്ട
അതെ അതെ അതൊക്കെ പക്ഷെ ഞാനിപ്പം വീണ്ടും ശ്രദ്ധിക്കുന്നൊണ്ട് ആ വെള്ളൊക്ക മാക്സിമം കുടിക്കാറൊണ്ട്
ഉം
പക്ഷെ എന്തോ ഇതിപ്പം ഇങ്ങനൊരു ഇത് വന്നപ്പം നിന്നോടൊന്ന് സംസാരി ക്കാത് എങ്ങനാവുന്നു എന്നൊള്ളതെ
ആഹ് പിന്നെ ആ ആഹ് ഈ ജ്യൂസ് മറ്റേ നെല്ലിക്കൊണ്ടല്ലോ നെല്ലിക്കയും കറിവേപ്പിലേം
ഓ
കൊറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ജ്യൂസ് അടിച്ച് ഒരു ആഴ്ച ഒരു രണ്ട് മൂന്ന് ദെവസം എല്ലാ ദെവസവും കുടിക്കൊന്നും വേണ്ട അതും നല്ലതാണ് മീൻസ് നെല്ലി ക്ക നല്ല സംഭാണല്ലോ നമുക്ക് മുടിക്ക് വേണ്ടിട്ടൊക്കെ കറിവേപ്പില അങ്ങനെയൊക്കെ തന്നെ അപ്പൊ അത് കൊർച്ചു ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് കുടിക്കുവാണെ നല്ലതാ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നുമ്പായിട്ട്
ഓക്കെ ഓക്കെ ഫ്രഷായിട്ട് അത് കുടിക്കണല്ലേ ഓക്കേ ഓക്കെ അപ്പൊ ഇങ്ങനൊള്ള ഇൻടേക്കുകളും കൂടി ഉണ്ടായാലെ ഒരു ഗ്രോത്ത് വര്ത്തൊള്ളൂ
ഉം ഉം
ഓക്കേ ഓക്കേ അപ്പ അതെന്തായാലും അങ്ങനൊന്ന് ചെയ്ത് നോക്കാം അപ്പ ഞാനിങ്ങനെ ഹെയർ ഫോൾ ആയപ്പഴേ അത് നിന്നോടും കൂടി ഒന്ന് സംസാരിക്കാംന്ന് വിചാരിച്ചു
ഓക്കെ ഓക്കേ ഉം ഉം
ഓക്കെ അപ്പൊ ശരി ഞാനപ്പ പിന്നീട് വിളിക്കാം
ഓക്കെ ബൈ ഉം